എന്തൊക്കെണ്ട്
ആഹാ ഒക്കെ നല്ല വിശേഷങ്ങള് സുഖമായി പോകുന്നു എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ
ചായകു കുടിയൊക്കെ കയിഞ്ഞോ
ആഹ് ചാടിക്കെ കയിഞ്ഞു രാവിലത്തെത്തൊക്കെ കയിഞ്ഞു പിന്നെ പണികളൊക്കെ കയിഞ് തിരുമ്പലും കുളിക്കലും മോളെ കുളിപ്പിക്കലും ക്കെ കഴിഞ് ഇവിടെ ആായിരുന്നുപ്പം ആഹ് എന്നും എന്റെ ത് നേരത്തെന്നും തീരാ റുണ്ട് പെണ്ണിന്റെ ന്റെ വീട്ടിലാകുമ്പോ ഒ ക്കെ നേരത്തെ തീരും
ആഹ
പിന്നെ സ്വന്തം വീട്ടിൽ പോകുമ്പോളാന്ന് പിന്നെ എല്ലാ ത്തിനും നേരത്തെ തീർക്കാൻ മടി
ആ അതു മഡി യാ എല്ലാവർക്കും അങ്ങനെ തന്നെയ അങ്ങങ് കുത്തിഇരി ക്കും രണ്ട്‌ മണിയൊക്കെ ആകും ചിലപ്പം വാങ്ങി കൊടുതിട്ടൊക്കെ കുളിക്കാൻ
ആഹ
അത് പൊതുവ എല്ലാവർക്കുംള്ളതാണ് നമ്മള് ഇവിടെ ഇവിടെ അടിച്ചു പടുത്താാവുമ്പോൾ അത് വേഗം കഴി യ ണം ഇ ആഹ് ഇ ഇത്പ്പോ തിരുമ്പല ഇല്ല തോത്തല് കഴിഞ്ഞു ഞ്ഞഞ് ചോറായി ഇനി ക്ക് കറി ഉണ്ടാക്കണം
ആഹ
എന്നെന്തായാലും രാവിലേ ചായക്ക് ആ
രാവിലെ ചായക്ക് ഞങ്ങള് പത്തിരി ഉണ്ടാക്കി പിന്നെ അതുപോലെ ഗ്രീൻ പീസിന്റെ ഒരു കറിയും ഉണ്ടാക്കി
ഉം
ആഹ അവിടെ എന്തേന്
ഇവിടെ ദോശ
ദാശ ദോശ എങ്ങനെ ഉണ്ടാക്കല്േ അരി അരച്ചിട്ടോ അരി അരച്ചിട്ട് ഇണ്ടാക്കലാാണ് അതോ അരിപ്പൊടി കലക്കി ആ പിന്നെ എന്തൊക്കാ
പക്ഷേ ചോറ് വാർതീ ല്ലേരുന്നു ഉ പിന്നെ ദോശ എങ്ങനേലും ഒപ്പിച്ച്
ആഹ ആ എന്താ കറി ഉണ്ടാക്കന് മുട്ടറി മുട്ടകറി എങ്ങനെയാനി ങ്ങള് ഉണ്ടാക്കലു
മുട്ടക്കറി ത ഉള്ളി വാട്ടിയിട്ടു ഉള്ളി വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിടും പിന്നെ തക്കാളി വഴട്ടി വന്നിട്ട് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിലേശം ഇത്തിരിടോളു
ആ ആ ഓക്കെ എന്നിട്ട്?
ആഎന്നിട്ട് കുറച്ച് വെള്ളം വരും വഴറ്റിട്ടേ അതൊന്നും വയിറ്റി കുറച്ചൊന്നും ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിച്ചിട്ട്
ആഹ് ആഹ്
ആ വെള്ളം പാലും എന്നിട്ട് അതിലേക്ക് പിന്നെ മുട്ടങ്ങട് വയ്ക്കല
മുട്ട പൊട്ടിച്ച
ആ പൊട്ടിട്ട് പൊട്ടിച്ചൊഴിക്കും ആ പൊട്ടിച്ചോഴിക്കും അല്ലാതെ ബീങ്ങാൻ ഉടലുണ്ട് പൊടിച്ചുയ്ക്കാറുണ്ട് പല മോഡല ഉണ്ടാക്കും പിന്നെ അതിലേക്ക് തേങ്ങ അരക്കും ഇന്ന് തേങ്ങരച്ചില്ലേനിട്ടോ ഇന്ന് മുളക് ഏ തോനെ അളക്കരുത്
ആഹ് മുട്ട പൊട്ടിച്ചോഴിക്കുമ്പോ അതികം ഇളക്കാൻ പാടില്ലല്ലേ ഓക്കേ ആ ആ പിന്നെ തേങ്ങ അരച്ചു പാറലാണ അതോ തേങ്ങാ പാലോ
തേങ്ങ അരച്ചു പരലിനി എന്റെ ഹസ്ബന്റിനോക്കാ തേങ്ങരിക്ക ക്കണ വല്ല്യഇഷ്ടാണ് അത് ഞാൻ ഈ മുട്ട പൊരി ഉച്ചാട്ട് അത് കഷർണാക്കിയായിട്ട് അതിലേക്ക് ഇടല
ആഹ് ആഹ് ഓക്കെ ആഹ് ആഹ്
നിങ്ങ അങ്ങനെ ചെയ്യല്?
ഞങ്ങ ഇവിടെ ങ്ങള്ൾ പറഞ്ഞ പോലെ ഉണ്ടാക്കൂ പിന്നെ ലാസ്റ്റ് ത ഏ മുട്ട പൊട്ടിച്ചിട്ടേന് ശശം അധിക ഇളക്കാം അതങ്ങനെ കുറച്ച നേരം വെച്ച് അങ്ങനെ വേവി എടുത്തെന്റെഷം ഞങ്ങള് തേങ്ങാപ്പാൽ കുറച്ച് അതിലേക്ക് ഒഴിക്കലാണ് തേങ്ങ അരച്ചു പാരല്ല തേങ്ങാ ക്കലാണ്
ആ തേങ്ങാപ്പലാവുമ്പൾ കുറേ വേണമല്ലോ ഞാൻ തേങ്ങ ലേസംമഒന്ന് അരച്ച് പാരോള്ളു കുറ തോനെ ഒന്നും എടുക്കൂില്ല
ആഹ ആഹ് ഓക്കെ പിന്നെ അതുപോലെന്നെ മുട്ട പീങ്ങിയണ്ട് അങ്ങനെ ഇട്ടാണ്ടുള്ള കറും വെക്കാറുണ്ട്
ആ ആഹ്
പിന്നെ എന്താ ഉച്ചക്ക് എന്താ ഉണ്ടാക്കണ
ഉം ഇല്ലേ ഭക്ഷണം ചോറായിട്ടുള്ളു ഇനി കറിയ എന്തെങ്കിലും ഉണ്ടാക്കണം
ആഹ്
ഉം ഞങ്ങക്ക് ഒക്കെ റെഡി ആയി ഒന്ന്
ആ ഇന്ന് ഒക്കെ റെഡി ആയി ഇന്നിപ്പോ സാമ്പാർ ഉണ്ടാക്കി സാമ്പാർ പച്ചക്കറികളൊക്കെ ഇവിടെ ഇണ്ടായിന് കൊണ്ടന്ന് വെച്ചത് തന്നെ അപ്പൊ പിന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ച് പിന്നെ സാമ്പാറാകുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണാണ് നാളൊക്കെ ഉപയോഗിക്കാലോന്ന് വിചാരിച്ച് സാമ്പാർ ഇവിടെ എല്ലാർക്കും ഇഷ്ട
ഏയ്
അപ്പോ കുറച്ചു കൂടുതൽ ഉണ്ടാക്കി വെച്ചാണ്
ഉം ഇഡലിക്കണ്ടാക്കിയാ മതി ഇഡലി സാമ്പാറൊക്കെ ആക്കിയാൽ മതി നാളെക്കി ഇനി ഇഡിലി ആക്കോളി
ആ വീട്ടില് ഇവിടെ ഞാൻ കഴിക്കൂല എനിക്ക് ഈ ഉഴുന്നിന്റെ ചൊയ ഇഷ്ടല്ല
ല്ലേ
ആ ഇല്ല അപ്പൊ ഞാന് ആ പണ്ടേ ഇഷ്ടല്ല ഉയ്ന്ന് ഉയന്നിട്ട ഇഡലി വെ വെള്ളപ്പം അതെന്നും ഞാൻ കഴിക്കത്തില്ല അപ്പൊ ഇഡലി ഉണ്ടാക്കില്ല ദോശന്റെ കൂടെ സാമ്പാർ കൂട്ടലുണ്ട് ദോശയും സാമ്പാറും ഉം സാമ്പാർ ഉണ്ടാക്കി വെച്ച് പിന്നെ മീന് ഏ കായൻ പെരറ്റിവച്ചിന് പൊരിക്കാൻ ഉള്ളത്
ആ എന്തേ മീൻ കിട്ടിയെ
മീന് അയല മീനാണ്
ഉം നിങ്ങള് ഇതില വരുമ്പോ വാങ്ങലോ അതോ അങ്ങാടി പോയി വാങ്ങലോ
അല്ല അങ്ങാടി പോയി വാങ്ങല ഇവിടെ വെരലുണ്ട് പക്ഷെ ലേറ്റ് ആയിട്ടാ വരിക ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോളാ ഈ ഞങ്ങളെ റൂട്ടിലെത്തുക അത് ആ സമയത്ത് ആ സമയത്ത് ആ സമയത്ത് ഇവിടെ ഇ ഞങ്ങളെ പണികളൊക്കെ നേരത്തെ തീരും അപ്പൊ പിന്നെ നേര ഇപ്പൊ കടയില് പോയിട്ട് കൊണ്ടുവരും
മ്
പിന്നെ ആ പിന്നെ ഉപ്പേരി ഉപ്പേരിക്ക് ബീട്ട്റൂട്ട് ഉണ്ടായിന് ആ് ബീറ്റ്റൂട്ട് തേങ്ങരച്ചാണ്ട് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിണ്ട്
പി
നിങ്ങളെ വീട്ടിലിട്ട് എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കലേ
ബീറ്റ്റൂട്ട് തന്നെ കടക് ഇട്ടിട വെളിച്ചെണ്ണായിരുന്നു കടകിട്ട് ട്ട് അത് പൊട്ടി വരുമ്പോൾ പച്ചമുളക് കീറിടും
ആഹ ആഹ
പിന്നെ അതിലൊക്കെതിട്ടായിട്ട് വായിത
ഉപോഗിച്ചെടുക്കല്ലേ ആ ഞങ്ങ ഞങ്ങള് ഇവിടെ ഹ് തേങ്ങല്ലേ തേങ്ങ ചിരകി ആ അതി ആ അതിലേക്ക് ഉപ്പും ഒരു രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ പള്ളി പച്ചമുളക് അതിലേക്ക ഇട കേട്ടോ അതിലേക്ക ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അരച്ചെടുത്ത് എന്നിട്ട് അ ബീറ്റ്റൂട്ട് നമ്മള് ചോപ്പറിൽ വെച്ച് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കും ബീഫ് ഇതിലിട്ട് ചോപ്പ് പറലക്ക ആഹ ന നല്ല ചെറുതാക്കിയണ്ടായിരുന്നുക്ക എന്നിട്ട് ഈ തേങ്ങ ഇതൂടി രണ്ട കൂടി കൂട്ടി നല്ല മിക്സ് കൈ മിക്സ് ആക്കും കൈ കൊണ്ട് തന്നെ കൊഴച്ച് മിക്സ് ആക്കിട്ട് പിന്നെ നിങ്ങള് പറഞ്ഞ പലെ കടക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഹ കറിവേപ്പിന്റെല കറിവേപ്പിന്റെല ഇടവും എന്നിട്ട് ഇതും കൂട്ടി ഇളക്കി അങ്ങനെ വ
കാവേജ് ഉണ്ടല്ലോ കാവേജ് ഞങ്ങ അങ്ങനെ വെക്കാറ് കേവ ത തേങ്ങ ചേരണ്ടി പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചെടുക്കും നല്ല അരയരുത് എന്നിട്ട് അതിലിട്ട് അരി കുഴച്ചിട്ട് പിന്നെ കടുക് പൂട്ടിച്ചേട്ട ഇൽ ഇടല
ആഹ ആഹ
അതേപോലെ എലി
ആ അതുപോലെ ആ കേബച്ച ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി അപ്പൊ ആ രൂപത്തിൽ ത്തിൽ ബീറ്റ്റൂട്ട് ഇണ്ടാക്കിയ നല്ല രസമാണ് ഇവിടെ എല്ലാർക്കും ഇഷ്‌ടവാണ് പിന്നെ ആ പിന്നെ ഉ ഞാൻ ഉണ്ടാക്കി നോക്കിട്ടില്ല ഉമ്മ എവിടെ പോയ പ്പൊ കഴിച്ചതാനെ ബീറ്റ്റൂട്ട് ഈ വലിയ ഉള്ളി സവാളൊക്കെ നിറയിട്ടാണ്ട് ചെറുള്ളി വലിയുള്ളി നിറയിട്ട് അത് നന്നായി വയറ്റിയന് ശേഷം ഇങ്ങനെ ബീറ്റ്റൂട്ട് ഇട്ട് അങ്ങനെ വേവിച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആന്ന് പറഞ്ഞേ കഴിച്ച് നോക്കീല്ല ഒരു ദെവസം ഞാൻ ഇണ്ടാക്കി ക്കി നോക്കണം ന്നാ അങ്ങനെ ഇണ്ടാക്കാന് ഇ വിചാരിച്ചിനി പിന്നെ തേങ്ങ അരച്ചേനേഷാണ് ഓർമ്മ വന്നത് അതില് പിന്നെ ഇങ്ങനെ എണീട്ടുണ്ടാക്കി ച്
അവിടെ മയക്കുണ്ടോ
ഇവിടെ ഇന്നലെ വൈകുന്നേര കുറച്ചൊക്കെ മഴ പെയ്തീനി അത്യാവശ്യത്തിനൊക്കെ മഴ പെയ് ഇന്നു മയൊന്നുമില്ല ഇന്നിപ്പൊ വെയിലന്നെയാണ്
ഏ ഇവിടെ പാമ്പടി വെയിലന്നെന്ന്
അ
ആ ഇതുവരെ മൂട് ടല്ലേനി രണ്ടു ദിവസം രണ്ട് മൂന്ന് നാല് ദിവസമായി പ്പ മൂടലായിട്ട് രാവിലെന്നെ പെയ്യല്ലേ മയ കാറ്റും ഇതൊക്കെ വരുമ്പളേ പ്പോ പെയ്യും വിചാരിച്ചൂ വ്ടെ പെയ്തില്ല ഇന്നലെ ലേസം ഒന്ന് പാറ്റി പോയിനി
ആ ആ ഓക്കെ പിൻ ആ അതന്നെ
ആ പിന്നെ എന്താ പെരുന്നാൾക്ക് എന്താ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ തീരുമാനി ച്ചെ
ത് തീരുമാനിച്ചിട്ടൊന്നുമില്ല അതിപ്പോൾ ഇവിടെ ഞങ്ങള് തറാ മൂന്ന് പെരക്കാരും കൂടിയായിട്ട് ഒന്നായിട്ട് തറവാട്ടില് ഇണ്ടാക്കാലെ ഇക്കുറി തറവാട്ടിൽ പണി ആൾക്കാരാണ് പണി നടന്നോണ്ടിക്കാണ് അപ്പൊ ഇതെന്താറിയില്ല ഇവിടെയാണോ അവിടെയാണോ ഒന്നു അറിയില്ല
ആ അപ്പൊ പിന്നെ എല്ലാരൂടെ ഒരുമി സിംബാക്കാറാണോ അതോ
എല്ലാരും ഒരുമിച്ച് ഇണ്ടാക്കും അപ്പപിന്നെ ആർ ഇപ്പൊ ബാര് ബാറില്ലല്ലോ എല്ലാരൂടി ഒരു ഒരു കെ
ആ ആ ആ പൊറത്തുന്ന് വാങ്ങലൊന്നും ഉണ്ടാവൂല അല്ലെ
ഇല്ല പുറത്തൂന്ന് വാങ്ങാറില്ല
എന്താണിപ്രാവശ്യം ഞാൻ പുറത്തുന്ന് വാങ്ങാറുണ്ട് പിന്നെ അധിക വലിയ പെരുന്നാളിനും ഞാ ങ്ങള് ഇവിടെ ഇവിടെ കുറച്ച് മുസ്ലിംസ് ഒക്കെ കൂടിയെണ്ട് നാട്ടിലുള്ള എല്ലാ ഹിന്ദുസിനേം വിളിച്ചാണ്ട് പെരുന്നാള് അങ്ങനെ ഒരു ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊ വാങ്ങി കൊടുക്കാറുണ്ട് അപ്പോ അധികോം ഇവടെ ഇവിടെ ഞങ്ങളെ വീടിന്റെ മുറ്റത്തെ സൗകര്യം ഉള്ളതാ എല്ലാരിക്കും വെച്ച് കൊടുക്ക ക്കാനും പിന്നെ ഇന്റർലോക്ക് ചെയ്ത മു തൊഴാണ്ട് അപ്പൊ അധികം ഇവിടെ മുറ്റ ത്തുന്ന ഇണ്ടാവല് അപ്പൊ ഇപ്രാവശ്യവും ഇവിടെ മുറ്റത്തുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഓർക്കും ഫുഡ് വാങ്ങണേന്റെ കൂടെ ഞമ്മുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് കൂടി സെ പ്പറേറ്റ് വേറെ ഓർഡർ ചെയ്യും ഉം ഉം ആ പിന്നെ പായസം വേറെണ്ടാക്കും എക്സ്ട്രാണ്ടാക്കും പിന്നെ എന്തേലും ഫ്രൂട്ട്സലാഡ് അങ്ങനെ എന്തെലുമൊക്കെ പുഡ്ഡിങ്ങോ അങ്ങനെ കഴി ഉണ്ടാക്കും ഉം ഇപ്രാവശ്യം ഫുഡ് അങ്ങനെ ഓരോ പ്പൊ ഓഡർ ചെയ്തെതന്നെ ഇപ്പൊ അടപ്പായസം ഉണ്ടാക്കണം എക്സ്ട്രാ ആയിട്ട്
ആ സ്കൂൾ മദ്രാസ്ക്ക് പോക തൊറക്കാനായല്ലോ
ആ അതെ
ആ ഹെ സ്കൂൾക്ള്ളൊക് വാങ്ങിയോ
ആ സ്കൂൾക്ള്ള് വാങ്ങാനേ ഇവിടെ ഇ എന്റെ മോളെ സ്കൂള് ചേർത്താനൊന്ന ആായിട്ടില്ലോ ഓൾക് ഒന്നര വയസ്സായിട്ടുള്ളൂ പിന്നെ ഞാന് പഠിക്കാൻ പോകുന്നുണ്ട് എനിക്കനിപ്പോ അഡ്മിഷൻ കിട്ടീട്ട് വേണം ബി എഡ്ഡ് അപ്പൊത് ആ അഡ്മിഷൻ കിട്ടിയിട്ട് വേണം അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനി കിട്ടി കഴിഞ്ഞിട്ട് പുസ്തകങ്ങള് കാര്യങ്ങളൊ ക്കെ വാങ്ങാവിചാരിച്ചു അ പിന്നെന്താ അവിടെ എല്ലാർക്കും കുട്ടികൾക്കൊക്കെ വാങ്യോ സാധനങ്ങളൊക്കെ
ങ്ങി സാ ഒ വ അത്യാവശ്യള്ളൊക്കെ വാങ്ങി ഞ്ഞി വാങ്ങാണ്ട് ഹ് യൂനിഫോമി പ് ഇക്കുറി കിട്ടീട്ടില്ല എല്ലാകൂറീം യൂനി
ആഹ് ആഹ് ഓക്കെ ന്നാശെരിട്ടോ
ആ ഓക്കെ